ഹലോ?
ഹലോ കേൾക്ക്ണ്ടോ?
ആ അന്റെ ഫോണിനെന്തോ പ്രശ്നണ്ട് ട്ടോ കേൾക്ക്ണ്ടോ?
ആ ഇനിക്ക് കേൾക്ക്ണ്ട്.
ആ ക്ഷെ എന്താ ഇനിക്ക് കേൾക്ക്ണ്ട് പക്ഷെ സൗണ്ട് വളരെ കുറവാണ്.
നല്ലോണം ഒറവാ?
ം ഇനിക്ക് തോന്ന്ണ് അന്റെ ഫോണിന്റെ പ്രശ്നം ആണ് വേറെല്ലോൽക്കൊന്നെന്തോ ഞാൻ ഇതുവരെ കോൾ ചെയ്യുമ്പോഴൊന്നും അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല.
തന്നെ?
ം ന്നാള് വിളിച്ചപ്പോളും അങ്ങനെന്നെയാനല്ലോ.
ആഹ് ന്നാള് വ്ളിച്ചപ്പളും അങനെതന്നെ ത് പറീണേടട്ടീ
ം പിന്നെ എന്താ പരിപാടി? കേക്കണ്ട് സൗണ്ട് ഉണ്ടായാ കേൾക്കൂലന്നൊള്ളു. കൊഴപ്പല്ല.
ആഹ് ഓക്കെ ഓക്കെ. ഓരോ പണീലാണ് അക്ഷയെ പോവാണ്ട്. ം ് തിരക്കാണ്.
തലേസം എങ്ങനെ?
എങ്ങനെണ്ടായിനി ട്രിപ്പൊക്കെ ചോയ്ക്ക?
ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. പ്രകൃതി ഇഷ്ടമുള്ളോൽക്ക്
ആഹ് നല്ല രസള്ള ഏര്യാല്ലേ?
ആഹ് ഭയങ്കര അതിങ്ങനെ കൊറേ സ്ഥലം അതന്നെ.
ഉം അ അ അന്റെ സ്റ്റാറ്റസ് വച്ചത് കണ്ടു. അപ്പൊ പിന്നെ എനിക്ക് തോന്നി നല്ല നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലങ്ങള്.
ആഹ് ഭയങ്കര നല്ല
നല്ല കാടും മേടും പൂവും ആഹ് റോഡായാലൊരു ഒരു ഗാമായിട്ട് പോകാൻ പറ്റിയൊരു റോഡ് വണ്ടി ശല്യൊങ്ങനെ ഒരുപാട് വണ്ടി ഒന്നും ഇല്ലാതെ ഞമ്മക്ക് കൂളായിട്ട് പോവാൻ കഴിയ്ണ
ഉം ് വളരെ കൊറവാണ് പിന്നെ പത്ക്കെ ആഹ് മൃഗങ്ങളൊക്കെ ഔ റോഡിന്റെ രണ്ടു ഭാഗത്തായിട്ടും നർ ച്ച് മാൻകൂട്ടങ്ങനെ അത് ഒന്നോ രണ്ടോ അഞ്ചെണ്ണോ പത്തെണ്ണോ ഒന്നോല്ല.
ന്നൊല്ല. ് ് ്നല്ല തന്നെ? ഒക്കെ ആ ഇതിലായി
അതെ
ആഹ്
എങ്ങനെ
കാട്ട് കൂടലേ അപ്പുറത്ത് റോഡ് സൈഡ് കൂടലേ
റോഡ് സൈഡിൽ രണ്ട് ഭാഗത്തും നല്ല രസണ്ട് കാണാം അത് ഞാൻ സ്റ്റാറ്റസ് ച്ചിട്ടില്ല പക്ഷെ നല്ല രസണ്ട്
അഹ് അതല്ല എപ്പളാ പൊറപ്പെട്ടീഞേ
രാവിലെ അഞ്ചര അഞ്ചര ക്ക് ഉം
സ്ഥലങ്ങള് അവിടെ എപ്പളേ എത്തിയത്
അവിടെ ഒരു ഒമ്പതര പത്ത് മണി ആഹ് സമ്ത്ത് പിന്നെ സ്റ്റാ കാടായോണ്ട് ഇറങ്ങാനും വണ്ടി നിർത്താനൊന്നും പറ്റൂലല്ലോ പറ്റു അവിടെ പാടില്ല ആഹ്
ചായക്ക എവിടന്ന ഉടിചേ കുറച്ചെയ്ന്റെ മുന്നായിട്ടോ
ആഹ് ആഹ് നിലമ്പൂര് ആചുരം കാണ് തുടങ്ങണതിന് മുന്നായിട്ട് ഫുഡ് അയ്ച്
എന്ത് എന്തെടി സൗണ്ടേ ട്ടെ
എന്താ ആഹ് എന്താ പറയാ അവിടുന്ന് നില ബന്ന് ഫുഡയച്ചു വൈക്കടവ്
ഉം ഉം ഉം ഉം
അവിടുന്ന് പിന്നെ മക്കളേ വെക്കേഷൻ ആയോണ്ടേ
ഉം
ഭയങ്കര കളിയാണ് അവര് ആരെങ്കിലും ഇവിടെ കണ്ടാലും ആഹ്
ഒന്നൂടിൻ ഇങ്ങട്ട്
ഉം അപ്പൊ വരോ എനിക്കാണെങ്കി ഇപ്പൊ നമ്മള് എടുക്കുമ്പോ ഒന്നാമത് ഞാന് നമ്മള അങ്ങനെ എവിടെങ്കീലും യാത്ര ചെയ്ത് വന്നാലേ ഭയങ്കര ക്ഷ് ചീണാണല്ലോ പിന്നെ ചെയ്യുമ്പോ ഒക്കെയാണ് പിന്നെ ആഹ് വീട്ടിലെത്തുമ്പളേ
അഹ് ആഹ് അതന്നെ അതന്നെ
ഒക്കപ്പാട ഒരു ടയർഡ് ആണ് അപ്പൊ ഇന്നലിം ഒക്കപ്പാടെ പണി ആഹ് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കിടക്കാനോയ്വ്ട്ടീല്ല പ്പന്നേങ്കിലൊന്ന് പെട്ടെന്ന് പണി അയ്ച്ച് കിടക്കണംന്ന് വിചരിച് നമ്മള് സ്ത്രീകൾ അങ്ങനെയാണ്
ആഹ് ശരിയാ
അപ്പൊ അവര് എന്താ പന്തെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും മക്കള്
ഉം
അങ്ങനെ തായാലും നല്ല രസള്ള യാത്രയായിരുന്നു ഞാൻ പറയാ ഒരീസങ്കിലും പോണം അങ്ങനെ ട്രാവല്ണ്ട് പക്ഷെ യാത്ര ഇങ്ങനെ വണ്ടിൽ ഇങ്ങനെ ട്രാവലെയ്യാ
ആഹ് ല്ലേ രസാണ്
എവിടെ എറങ്ങ
എവിടെ ഇറങ്ങ അങ്ങനൊന്നല്ല പക്ഷെ
ഇങ്ങനെ പോണം. കൊറെ നല്ല ഭംഗിണ്ട് കാണാന് പിന്നെ
ക്കി എറങ്ങി ഇപ്പോ അങ്ങനെ പറ്റിയ ഏരിയകളൊന്നും അല്ല ല്ലേ അതിങ്ങനെ
അല്ലല്ല അതറഞ്ഞ ജയൻ ഫുള്ള്
ഉം അതാണ്. നമുക്ക് ഇറങ്ങിയോന്ന് നോക്കാനും ആക്കാനൊന്നും പറ്റത്ത പറ്റൂലല്ലോ.
പിന്നെ മയിൽക്കൂട്ടങ്ങള് കാട്ടാനകള്
ഉം ഉം ഉം അതാണ് അങ്ങൻത്തെ ഏരിയകളൊക്കെ വന്നാ തന്നെ നമുക്ക് പേടിയാണ്.
ആഹ് അപ്പൊ നമ്മള് വണ്ടി നിർത്തി അവർക്കൊക്കെ എപ്പഴാ ഇതെന്താ ഹല ഇളക് മദേളകാന്ന് പറയറ്റെ
ഭയങ്കര ബുദ്ധിമുട്ട.
ആഹ് അതെ അതെ. അപ്പൊ അമ്മള് പക്ഷെ നല്ല
ഉം.
രസ ഇണ്ടായിരുന്നു. യാത്ര പിന്നെ വയനാടിലൂടെ അങ്ങനെ പോന്നുന പിന്നെ അവർക്ക് മക്കളാവും മക്കള് കൂടെ ഉണ്ടാവുമ്പോ അവർക്ക് എന്തേലും പാർക്കിലൊക്കെ
ആഹ്.
കേറണാല്ലോ കോളിങ്ങ് വരുന്നുണ്ട്‌ ലെ. അപ്പോ മക്കള് മക്കക്കും വേണ്ടിട്ട് അവിടെ ഒരു ഡാമില് പോയി കാരാപ്പുഴ ഡാമ്. അത് നല്ല രസണ്ട് ട്ടോ നല്ല ഈവനിങ്ങിലാണ് ആഹ് പാർ ക്ക് റൈഡ്സ് കാര്യങ്ങള് മറ്റേ അഡ്വെഞ്ചേഴസ് ഒക്കെ ഉണ്ട്.
ആഹ് ഹ ഹ ആഹ്.
ഉം അ ഇങ്ങനെ ഓരോന്നും ചെറിയ ചെറിയ മക്കളന്നെ അഡ്വഞ്ചേർസിൽ കേറണ കാണുമ്പോ
ട്ട് അതു ഇല്ലെങ്കില് ആ ഒരു രസല്ല. വെറും കാഴ്ചകൾ അന്നെ ആവുമ്പോ മക്കക്ക് ചടപ്പ് വരുല്ലോ ഉം ഉം ഉം. അപ്പോ പിന്നെ ഓൽക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് ഇരിക്കാൻ പറ്റീറ്റിണ്ടെങ്കില് ഓൽക്കുന്ന ന്നെ ആ ഒരു
ആഹ് എൻജോയ്മെന്റ് കിട്ടുള്ളൂ ആഹ് അതെ. അപ്പൊ അവര് എന്താ നല്ല രസ ഇണ്ടായിരുന്നു. അവര് കൊറേ നേരം അവിടെന്ന് അപ്പം പിന്നെ അവിടുന്ന് എറങ്ങാൻ നേരം വൈകി അതുകൊണ്ടിപ്പം പിന്നെ ചൊരൻ തുസരത്തുമ്മൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഇണ്ടായിരുന്നു ഒരു ഒന്നര മണിക്കൂർ
ഉം പ്രത്യേകിച്ച് ഇണ്ടാവും ഈ ഒരു ടൈമിലേക്ക് ആവുമ്പോളെ. പിന്നെ ഞമ്മള് കാറിലല്ലേ പോണത് അ അപ്പൊ പ്രത്യേകിച്ച ഉണ്ടാവും വണ്ടി സ്ക് ബൈക്കിലൊക്കെ ആണെങ്കി പിന്നെ നമുക്ക് എടെ കൂടെ ഒക്കെ വണ്ടി അങ്ങനെ കൊണ്ടു പോയി എത്താം കാറാവുമ്പോ ആ റൂട്ടിന് അങ്ങനെ പോയി പോയി പോയി തീർണെന് അനുസരിച്ചല്ലെ നീങ്ങാൻ പറ്റുള്ളൂ നമുക്ക്.
പിന്നെ വീക്കെൻഡല്ലേ അപ്പം എല്ലാവരും വെക്കേഷൻ ടൈമു ആണ് എല്ലാവരും ആഹ് ഭയങ്കരായിട്ട് ടൈം എടുത്തു പിന്നെ എനിക്കാണെങ്കി ഉറക്കോം വെ ര അപ്പം നമുക്ക് ഭയങ്കര പേടിയാണ് കാരണം ആൾ ഡ്രൈവെയ്യുമ്പോ ഞമ്മുക്ക് ഒറങ്ങാനും ഒറ ക്കം വരുന്നും ഉണ്ട് എന്നാ പിന്നെ ഉറങ്ങാനൊരു
ഉം ഉം ഉം ഉം അതന്നെ അതന്നെ അ വേ അതമ്മക്ക് ത്ത് തോന യാത്ര ചെയ്യുമ്പതന്നെമക്ക് ക്ഷീണണ്
ആഹ് അതെ കൊറെ
വണ്ടിലിര്ക്യല്ലേ അങ്ങനെ ഇര്ക്യല്ലേ അപ്പൊ പിന്നയ്ലേറെയാണ് പിന്നെ ജസ്റ്റൊക്കൊന്ന് അങ്ങട്ടു ഇങ്ങട്ടറങ്ങി കേറി അങ്ങനക്യാവുമ്പോ മക്ക് വല്യ പ്രശ്നംണ്ടാവുല
പിന്നെങ്ങനെ എളൻ എളൻ എളന്നീനു ടിക്യാന് പിന്നെ സ്നാക്സ് കുടിക്യാ അങ്ങനെക്കെ എറങ്ങും പിന്നെ സ്നാക്സൊക്കെമ്മള് വണ്ടിലന്നെ വെച്ചിര്ക്കേര്ന്നു
ആഹ് ആഹ് ആഹ്
അതയ്ഞ്ഞിറ്റ് പിന്നെം പിന്നെ ഫുഡ്ഡയ്ക്കാരാ ത്യേശം നേരം വെങ്കി അമ്മള് ആഹ് നമ്മക്കൊര് സ്ഥൽത്തത്തുമ്പോ അവ്ടെക്കെ ഹോട്ടൽസൊക്കെ. എവിടെന്ന്ന്നന്നെ ഊഗ്ൾ മേപ്പക്കെ ട്ത്ത് നോക്കണം
ഉം ഉം ഉം അങ്ങനരു ഏര്യാവുപോലെ ഉം അത് ശരി അങ്ങൻത്തെരു ഏഹ് ര്യാമ്പള്
അതെ അതെ അപ്പൊ അവ്ടുന്ന് ഫുഡക്കെ കയ്ച്ചു പിന്നെ ഫുഡ് ഞങ്ങളും പിന്നെ വേറൊരു ഫാമിലിം ഒഹ് അവര് അവര്ടെ വണ്ടീല് ഞങ്ങള് ഞങ്ങളെ വണ്ടി
ആഹ് ആഹ്
അപ്പൊ പിന്നെ പിന്നെ അമക്ക് ആവുമ്പോരു പ്രൈവസിണ്ടാവും മ്മളെ അമ്മളെ വണ്ടീലാവുമ്പ്ളേ
ആഹ് അത് ശരിയാ മ്മളെ സ്വന്തം വണ്ടീലാം നമക്കൊരു സമാധാനാണല്ലോ
വേറെ ആരുല്ലാതെ അമക്പ്പയ്ന് കെടക്കാണങ്കിലും മ്മളെ കാല് ഒന്ന് നീട്ടണെങ്കിലോ ക്കെ മുക്കൊരു പ്രൈവസിയാണ് പിന്നെ കുട്
ക്കേളക്കെ യമ്മളെ കൂടെ ണ്ടാവുമ്പളേ അപ്പൊമക് ക്ക് സ്വന്തം വണ്ട്യാണ് ഏറ്റവുനല്ലത് കാര്നം ഐറ്റേക്ക് ഒന്ന് കെടക്കണങ്കില് ക്കണെങ്കിലൊക്കെ തോന ആൾക്കാര് തിങ്ങി പോകുമ്പോ അമ്മക്കൊരു ആഹ് തോനെ ഒര്പാട് ആൾക്കാരാണ് വണ്ടില്ണ്ടെ ക്യമക്ക് അമക്ക് ആഹ് വിദി വിജാര്ച്ച രീതില്ഇര്ക്കാനും
കയ്യൂല പിന്നെ അമ്മള അയ്നൻസര്ച്ച് ആയ്റ്റ് ഇരിക്കാൻ കയ്യൂലാണോ
കയ്യൂല അതാണ് പിന്നപ്പഞമ്മക്കായിട്ട് പറയാനും ഇതാക്കാനൊക്കെ രസം സ്വന്തം വണ്ട്യാണ്
ആഹ് എല്ലാരുണ്ടാവ്ണ്ത് വൈബ് രസാണ് പക്ഷെ അങ്ങനെയാവുമ്പോ പിന്നെ ട്രാവലറ് ബസ്സ്
ആഹ് അങ്ങൻത്തൊക്കെ ഉപയോഗിക്കണം ഉം ഉം ഉം അതന്നെ
അല്ലങ്കി പിന്നെ അവനാന്റെ വണ്ടിയാണ് നല്ലത് കാര്ണം പെ. അമ്മക്ക് മൂത്രയിക്കാനും മൊക്ക് അവിടെറ്നിമ്പോ എപ്പഴും ഒര് സെ ഒനെ തൊന്നുല്യല്ലോ ഒരു നാട്ടിലെത്തിയാല് പിന്നെ
അതെന്നെ അതാണ് ഞമ്മക്ക് സമാധാൻത്ത്ല് പോണങ്കില് സ്വന്തം ആൾക്കാരായി ട്ട് സ്വന്തം വണ്ടീട്ടക്കെ പോവുമ്പോ വേറെ തന്നെ കൂട്ടത്ത് പോവുമ്പോ വേറെ ട്ടോ വേറെ വൈബാണ്
ആഹ് അത് വേറെ വൈബാണ് അതങ്ങനെ ആടിപ്പാടി അങ്ങനെ പോവും
ആഹ് പോകും അതാണ്
ആഹ് ഞാനും മക്കള് വടെ കൊറേ ഉം പഞ്ചാരമാങ്ങണ്ട്
നീരിന്റെ പ്രശ്നം കൊറവ്ണ്ടോ
ആഹ് നീര് ഞാന് കൊറേ നേരം ഗ്ലാസ് നന്നെ വെ ആഹ്
ഗ്ലാസ്
കാറിന്റെ പൊർ കാറിന്റെ മോൾ - കാല് നീട്ടി വെക്കും ഫ്രണ്ട്ക്ക് അപ്പ പിന്നെങ്ങനെ കാല് ആ എടക്കെട് ങ്ങനൊരു ആശ്വാസണ്ടാവും പിന്നെ കൊറേ നേരം ഇര്ക്കുമ്പമ്മക്
അനക്കയിന് മക്കള് മുന്നിലാക്കിയാണ്ട് ബാക്കില് നീട്ടി കാല് നീട്ടിര്ന്നാ മതിയേനി
അങ്ങനെ ഹാസ്ബൻഡ് കൊറേ പ്രാവശ്യം പറഞ്ഞു മക്കളും പറഞ്ഞു അപ്പ പിന്നെ വര് ഭയങ്കര ഇവര്ക്ക് ബാക്കില് ആകെ രണ്ടാളൊ ള്ളുന്നട് ട്ടന്നവര് ഭയങ്കര കച്ചറ.
കച്ചറ. പിന്നെ മുന്ന്ത്തെ കാര്യം പറയണ്ട അഹ് ശരി
മുന്നിക്കിരിക്കാന്ന് പർഞ്ഞ്. അപ്പ പിന്നെ ഇൻക്കിങ്ങനെ ഞാനിപ്പകെടക്കാ കെടക്കാനാണാപ്പൊങ്ങനെ പോര്നാന്നുള്ള ഒരിതില് അങ്ങനെ ആഹ് അപ്പൊ ഉമ്മക്കെ പറയണ്ട്
കാലൊക്കെ നീ
ആഹ് എടുക്കാം അതെ അതെ ശ്ശേ ഞമ്മക്ക് ഇവിടെ ഇരിക്കുമ്പോ കഞ്സ്റ്റ് കഞ്ചസ്റ്റഡ് ആയിട്ട്ങ്ങനെ ഇരിക്കുമ്പോ അമ്മ്ക്ക് ഒരു ഇതാണ് പക്ഷെ കാല് നീട്ടി കെട ഉമ്മേ മ്ക്കവടെ അപ്പം ഒരു പ്രശ്നം ഉണ്ടാവൂല അപ്പം പിന്നെ മ്ക്ക് മുന്നിക്കിര്ന്നാ മതിന്നാവും.
ആഹ് ശരി ശരി
അങ്ങനെ പിന്നെ എന്താണ്.
പോകുമ്പോലാണ ഒരു വൈബ് ഇട്ടുള്ളൂ അല്ല മ്മള് ഒറ്റക്കങ്ങനെ ഇരിക്കുമ്പോ ചടപ്പാ
ആഹ് കാരണം അത്യാവശ്യം നമുക്ക് എമൗണ്ട് എണ്ണ ഉം നല്ല രീ
നലോണം പ്ലാവ്ണ്ട്‌ലേ ഉം സ്വന്തം വണ്ട്യായിട്ട് പോകുമ്പളെ
ഉം രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപേന്റെ എണ്ണ ആവണ്ട് ഓക്കെ ശരി ശരി
ന്നാ വിളിക്കട്ടോ ഹലോ